ഹലോ
ഹലോ
ആകേക്കാൻ പറ്റുന്നുണ്ട അനെക്ക്
എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോ എവിടാ
വിശേഷമൊന്നുമില്ലടി ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു നിനക്കോ നിന്ന നീ വിളിച്ചിട്ട് കുറെ നാളായല്ലോ
ഓ ഞാൻ വിളിച്ചിട്ട് കുറെേ നാളായി പിന്നെ ഇന്ന് ഞാൻ ആഹ് നീ മറ്റേ സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു നമ്മുടെയൊക്കെ വീടിന്റെയടുത്ത് ഒരു ഇഷ്യുവോ ഞാനത് നിന്റെയടുത്ത് ചോദിക്കാൻ വേണ്ടി വിളിച്ചാ നീ അറിഞ്ഞോ ഒന്നറിയാൻ
എന്ത് പറ്റി ഞാൻ അറിഞ്ഞില്ല
മറ്റേ കുറച്ച് പിള്ളേരു കൊണ്ട് വന്നെന്തോ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പോയത്
ആഹ ഉ ഇപ്പൊ ഞാൻ കേട്ടായിരുന്നു അത് അതിനെകുറിച്ച് കൂടുതൽ അറിഞ്ഞില്ലടി പിന്നെ പറയുന്ന കേട്ടു അത് എന്തുവായിരുന്നു സംഭവം ഉ
അതെന്ത് കയന്ന് വെച്ചാല് നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള ആ ഒരു തോടുണ്ടല്ലോ അവിടെ എവിടെയെന്നു വന്ന കുറച്ചു പേര് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കും അല്ലാതെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇട്ടിട്ട് പോയി ഇപ്പം പിന്നെ കാരണം മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ എന്നിട്ടും ഈ പിള്ളേർ പിള്ളോരന്ന് വെച്ചാൽ അത്യാവശ്യം ഇത്തിരി ഏജുണ്ട് അങ്ങനെ ഇവര് വന്നിട്ട് ഇതെല്ലാം കൂടെ തോട്ടിലിട്ടിട്ട് പോയി അങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ട് ഇവരെ പിടിച്ചു നിർത്തിയിട്ടതിനെപ്പറ്റി ചോദിച്ച്
എന്തായാലും മോശമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞ ഇപ്പ വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാനായിട്ട് ആളുകൾ വരും അപ്പം പ്രത്യേകിച്ച് എവിടെയും കൊണ്ട് കളയണ്ട അവർക്ക് തന്നെ കൂട്ടി വെച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ടും ഈ തോടുകളിലൊക്കെ കൊണ്ട് ഇടുകന്ന് വെച്ചാൽ ഇപ്പം ഈ വെള്ളമൊക്കെ ഇപ്പം എന്തേങ്കലും തുണി കഴാനോ എന്തെങ്കിലുംക്ക യൂസ് ചെയ്യുന്ന ആൾക്കാര് കാണുവല്ലോ അത് മാത്രമല്ല ഇങ്ങനെ പ്ലാസ്റ്റിക്ക് ഒക്കെ വെള്ളത്തിൽ കൊണ്ടിട്ടാ അവസാനം അ ജലം മലിനമാവുകയും അത് വെച്ച് എന്തെല്ലാം അസുഖങ്ങൾ വരും എന്നിട്ട് പോലീസ് കേസ് വല്ലതും ആയോ
കേസ് ആയെന്ന് വെച്ചാൽ ഈ നാട്ടുകാര് ഇങ്ങനെ പറഞ്ഞ് വിട്ട് അതായത് ഇനി ഈ കുട്ടികളെയും പിള്ളേരെയും കൊണ്ടുവന്ന് ഈ ബോധവത്ക്കരണ ക്ലാസ് പോലത്തെ അവിടെ ഒരു ഇത് കണ്ടക്ടീയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ കൊണ്ട് വന്ന് ആക്കി അവര് പറഞ്ഞ് അവരറിയാണ്ട് ചെയ്തു പോയതാണ്
എനിക്ക് തോന്നുന്നു ആഹ് എനിക്ക് തോന്നന്ന്പ്പം വീട്ടുകാരെയും കാരണം ഇപ്പം പിള്ളേര് കൊണ്ട് ഇടുന്നെങ്കിൽ വീട്ടിലെവേസ്റ്റ് ആണെങ്കിൽ വീട്ടുകാര് കൂടിട്ട് അറിഞ്ഞിട്ടിണ്ടാവി ക്കണോല്ലോ അപ്പൊ വീട്ടുകാരടുത്ത് കൂടി ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും
അതെ അതെ പക്ഷേ പിന്നെയൊരു ആ പിന്നൊരു കാര്യം ഉണ്ട് ഇത് ആദ്യമേ ഈ പിള്ളേർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാ അറിഞ്ഞൂടായിരിക്കും മേ ബി വീട്ട്ക്കാർക് കൂടാവുന്നുള്ള രീതിയിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന് ഇനി വീട്ടുകാരും അറിഞ്ഞുകൊണ്ടായിരി ക്ക്യോ എന്തോ അല്ലെങ്കിൽ ഇത്രം വീട്ടിലെ വേസ്റ്റും കൂടെ വരന്നുള്ളങ്കിൽ ചെലപ്പോ വീട്ടുകാര് അറിഞ്ഞൊണ്ടായിരിക്കും അവർക്ക് അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള അറിവ് ഉണ്ടാവത്തില്ല
ആഹ് ചിലപ്പോ അത് വീട്ടില് അറിഞ്ഞൊണ്ടായിരിക്കും ഇപ്പൊ ഞാനിപ്പം പഠിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുറെ റബ്ബറും കാടൊക്കെ ഉണ്ട് അപ്പം കൊറെേ ആൾക്കാര് വണ്ടീല് വന്നിട്ട് ഈ വേസ്റ്റ്ക്കെ റോഡിൻ്റെ സൈഡിലോട്ട് എടുത്ത് വലിച്ചറിയുന്ന കാണാം സത്യംപറഞ്ഞ അവിടെ വീടുകളൊന്നും ഇല്ലാത പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാണ്ട് രണ്ട് സൈഡും റബ്ബറിൻകാട് ആയതുകൊണ്ട് പിന്നെ അവർക്ക് കുറച്ചൂടി എളുപ്പ പ്പായി വീട്ടിനുള്ള വേസ്റ്റ് ക്കെ കൊണ്ടുവന്നങ്ങനെ തട്ടും അതും എവിടെയും ദൂരൊന്നൊക്കെള്ള ആൾക്കാര് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണല്ലോ ഇങ്ങനൊക്കെക്കൊണ്ടിടുന്നത് പക്ഷേ യീആൾക്കാരക്കെ ഇതൊക്ക തെറ്റാന്നറിയാൻ എങ്കിലും അവരാരും ഫോളോ ചെയ്യുന്നില്ല ഇപ്പ എന്തെലും ആഹ് നിയമം പേടിച്ചിട്ട് അവര് ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് തട്ടാനായിട്ട് ശ്രമിക്കുന്ന് എങ്കിപ്പോലും അവൊന്നും നല്ലതല്ലാന്ന് അവര് ചിന്തിക്കുന്നില്ല അതാ പ്രശ്നം
അതെ അതെ പിന്നൊരു കാര്യംണ്ട് ഇടക്ക് വെച്ചിട്ട് ഇപ്പം നല്ല ഗവൺമെന്റ്സ് ഒക്കെ ആയാലും ഇപ്പം നമ്മുടെ ഇതില് മാത്രല്ല പല വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ആയാലും ഗവൺമെന്റ്സ് ഇതുപോലെ വേസ്റ്റ് ഇടുന്ന ആൾക്കാരെ നമ്മള് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുവാണെങ്കി പല ആപ്പിലും ഇപ്പ ലോഡ് ചെയ്യു ആണെങ്കിൽ നമുക്കിങ്ങനെ പൈസ ന്നു ഇത് എറങ്ങി ആ അതെ എറങ്ങിയ സമയത്ത് ഒരുപാട് പേര് അതിനെ ആശ്രയിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും പലപ്പോഴും നോക്കിയിട്ടുണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ് ന്നുണ്ടോന്നറിയാൻ വേണ്ടിട്ട് പൈസക്കെ കിട്ടുല്ലോ അത് ശരിക്കും പറഞ്ഞരു പ്രചോദനം പോലെ അപ്ഡേഷൻസ് ഒന്നും ഇല്ല അതാണ് പോയിന്ന് തോന്നുന്ന്
അത് ശരി ഒരിടക്ക്ത് റീൽസിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം പക്ഷെ അത് എ നിക്ക് എല്ലാം വരുമ്പോ ആ കുറച്ച് നാളെ അതിന്റെ അത്ര എഫക്റ്റീവ് ആയിട്ട് ഉള്ളന്ന് തോന്നുന്നു പിന്നീട് അതൊക്കെയങ്ങ് മാറുന്ന് തോന്നുന്നു ആ പക്ഷെ അത് നല്ലൊരു സ്കീമായിരുന്നു ബാക്കിയുള്ളവർക്കും ഇങ്ങനെ പൈസ കിട്ടുന്നെങ്കിലും വിചരിച്ചെങ്കിൽ ഇവര് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തേനെ
ഇപ്പ അതില്ല ഇപ്പ അത് നിർത്തലാക്കിന്ന് തോന്നുന്നു അല്ലെങ്കി ഇപ്പ ആൾക്കാര് അതിനെ കുറിചൊന്നും കൂടുതലായിട്ട് വരുന്നില്ല പിന്നെ ഒരു കാര്യുണ്ട് നമ്മള് ചെറുതിലെ തന്നെ മാരായിരിക്കണംന്ന് ഉണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് എന്നെങ്കിലും അവരിങ്ങനെ പ്ലാസ്റ്റിക്കും വേസ്റ്റോക്കെ പ്പഎന്തെിലുക്കെ ഈ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വേസ്റ്റ് ക്കെ എടുത്ത്കളയുമ്പേ നമ്മളായാലും ആ അതവിടെ കിടക്കിട്ട് പിന്നീട് തൂത്ത് കളയാന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡില്ലേ നമ്മളായാലും എടുക്കുന്ന് പിന്നെ
ആ അതാ
കുഞ്ഞു പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം അതെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല
പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം റോഡ് സൈഡിലാണെങ്കിലും ഇതുപോലെ നമ്മളിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതി ടാൻ ആയിട്ട് അതിന്റെ കവറൊക്കെ ഇടാനായിട്ട് ഒരു സംഭവങ്ങള് വെച്ചിട്ടുണ്ടല്ലോ അപ്പം എല്ലാരും അതൊന്നും പ്രയോജനപ്പെടുത്തണംന്ന് തോന്ന ന്നില്ല അതൊക്കെ അവിടെ ഉണ്ടെങ്കിലും കുറേ പേര് തറയിലൊക്കെ തന്നെയാ പിന്നിം ഇടുന്നത് കാണുന്നത് അപ്പൊ ആൾക്കാരുടെ ഒരു മനോഭാവം ഒത്തരി മാറ്റം വരുത്തേണ്ടതുണ്ട് അല്ലാണ്ട് ഇങ്ങനെയുള്ള മാത്രം കൊണ്ടുവന്നിട്ടും കാര്യം ഇല്ലല്ലോ ഇപ്പം ബോധവൽക്കരണ എണ്ണം ക്ലാസ് നല്ല രീതിക്ക് ചെയ്യണം പിന്നെ ചില ആൾക്കാർ ചെയ്താലും ചെറുതിലെ ഉള്ള ശീലം പോലെയൊക്കെയാണ് കാണിച്ചു
അതെ ഒരിടക്കാലത്ത് ടി വി യൊക്കെ കണ്ടിട്ടൊണ്ടങ്കില്ലും പല നദി ജലസ്രോതസ്സുകളിലും ഇതേപോലെ വെസറ്റ്ക്കെ ഇട്ടിട്ട് ചില ആൾക്കാര് അതായത് ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടായിരിക്കും അവര് ഇതിന് വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് ഇതെല്ലാം കളയണം ഇതൊക്കേ നമ്മുടെ ജല ഇട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ റോഡി കിടന്നാലോ മനസ്സിലാക്കി കുറച്ച് ആൾക്കാര് ഇതന് വേണ്ടിയിട്ട് ശ്രമിച്ചു നിൽക്കും അപ്പം പല ആൾക്കാരും ഇതേപോലെ ബീച്ച് സൈഡൊക്കെയാണെങ്കിലും വൃത്തിയാക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊരു പ്രശ്നംന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ആൾക്കാരില് മാത്രം ത്രാട്ട് ഇതങ്ങ് ഒതുങ്ങി പ്പോവയാണ് കൂടുതൽ ആൾക്കാരും ഇപ്പൊ നമ്മള് തന്നെ പലപ്പോഴും കേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുമ്പം അത് നമ്മളിൽ നിന്ന് തുടങ്ങണന്ന് ആ ഒരു കാര്യം ഇപ്പം ശരിക്കും അധികം അവരും അങ്ങോട്ട് എടുക്കുന്നില്ലന്ന്ത് മനസ്സിലാക്കി എടുത്ത് അവരങ്ങോട്ട് ചെയ്യുന്നില്ല ത ഈ കുറച്ച ആൾക്കാർ മാത്രം അങ്ങനെ വൃത്തിയാക്കി വക്കും കുറച്ച് നാള് അത് വീണ്ടും ന്യൂസൊക്കെ കണ്ടായിരുന്നോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ
അത് ശരിയാ ഞാനും കണ്ടിട്ടൊണ്ട് ഒരു ചേന്നക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു സ്ഥലം അതൊരു ഒരു ദിവസം ഒരു റീൽ ആയിട്ടിടും ഇന്ന് വൃത്തിയാക്കാൻ പോകുന്ന സ്ഥലം ഇതാന്ന് പറഞ്ഞ് അവത്തേക്കും നിന്ന് വൃത്തിയാക്കുന്നതും ക്ലീൻ ചെയ്യുന്നതായിട്ട് പക്ഷെ ഇവരിങ്ങനെ ക്ലീൻ ചെയ്യുമെങ്കിലും പിന്നെ രണ്ടൂ ദിവസം കഴിയും നോക്കുമ്പം പിന്നെയും അവര് ഇവിടെയൊക്കെ വരൂ ഇതാക്കുന്ന കാണാം എല്ലാർക്കും ഒത്തൊമിച്ച് ഒരു ഇത് എന്താ ഒരുമിച്ച് നിന്ന് ചെയ്താലേ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അല്ലാണ്ട് കുറച്ച് പേര് മാത്രം ചെയ്താ സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മുക്ക കൂടെ ഒരു ബോധം വേണോല്ലോ ഇത് പൊതുസ്ഥലം ആണ് മിണ്ടാൻ പാടില്ല ഇത് ദോഷമാണ് ആയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നെ
അതെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാര് വിചാരിക്കുന്നന്ന് വെച്ചാല് അതായത് വേസ്റ്റ് ഒക്കെ ഇടുന്ന ആൾക്കാര് വിചാരിക്കുന്നത് നമ്മളെൊന്നും ബാധിക്കുന്നില്ലല്ലോ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കാനാ എന്നുള്ളൊ ആറ്റിറ്റ്യൂഡാ പക്ഷെ ശരിക്കും പറഞ്ഞ ഇപ്പേഴത്തെ ചിലപ്പോ വെള്ളത്തിലൊക്കെ പോയിട്ട് പണ്ട് നമ്മൾ ഇങ്ങനെ പഠി ഇൻസിഡന്റ് ഒക്കെ പോലെ തന്നെ അതുപോലെയൊക്കെ വരും ഈ വെള്ളത്തിൽ പ്ലാസ്റ്റിക് ഒക്കെ പോയി ഇപ്പം കടലിലൊക്കെ ചെന്ന് പതിക്കുമ്പം അവിടെയുള്ള കടൽ ജീവികളും മീനുകളൊക്കെ കഴിച്ചിട്ട് അത് നമ്മള് നമ്മളിലേക്കാണല്ലോ പിന്നെ ഇട എത്തുന്നു മീനൊക്കെ പിടിച്ചുകോണ്ടത് നമ്മളിലേക്ക് എത്തുമ്പം നമ്മൾ കഴിക്കുമ്പം നമ്മുക്ക് പിന്നെ കുറെ ആൾക്കാര് പ്ലാസ്റ്റിക് കുഴി കുത്തി മൂടുന്നുണ്ട് പക്ഷെ അവർ അവക്കൊന്നും ശരിക്കും ഇതിന്റെ ഒരു ഡിസ്പോസ് ചെയ്തൊരു മെതേഡ് അറിഞ്ഞുടാനോ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നില്ല എന്നാലും ഇവർക്ക് മടികാരണമായിരിക്കും എവിടെങ്കിലും ഒക്കെ ഇപ്പോ എടുക്കാ ആൾ ആൾക്കാർ വരെ വരുന്നുണ്ട് എന്നിട്ടുപോലും ഇവർക്ക് അത് കൊടുക്കാനോ അങ്ങനെ ഒന്നും ഒരു ഇതില്ല പിന്നെ വ്യക്തമായ ബോധവൽക്കരണം ഇല്ലാത്തതും ആയിരിക്കാം
ശരിയാ വൃത്തായിട്ടുള്ളരു ബോധവൽക്കര ഇവർക്കൊക്കെ വേണം ആ പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോം ഇതൊക്കെ അവർ അങ്ങനെ ചെയ്തത് കൊണ്ട് പെട്ടെന്ന് മാറ്റാനും പറ്റി ഇല്ല അപ്പൊ അങ്ങനെ ഇപ്പം ഓരോ പഞ്ചായത്തിന്റെ വിസയിൽ ഓരോരുത്തർക്ക് ഇങ്ങനെ ബോവൽക്കരണം കൊടുന്നക്കാ നല്ലത് ഇന്നത്തെ സാഹചര്യത്തി ഇതിപ്പം വീടുകളിൽ തന്നെ എടുക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചോ കൂടി ഹെൽപ് ഫുൾ ആണല്ലോ ഇതിപ്പം വീട്ടില് വേസ്റ്റ് ഒക്കെ കളയാനായിട്ട് അപ്പം അത് പ്രയോജനപ്പെടുത്താണ്ട് പിന്നെ ഇങ്ങനെ മലിനമാക്കുന്നത് കുറ കൂടി കുറച്ചൂടി അല്ലെങ്കിൽ ശിക്ഷയും കുറച്ചുകൂടി കൊണ്ടുവരണം ഇങ്ങനെയാണെങ്കിലും ഇപ്പം ഇതിനൊക്കെ ശിക്ഷ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ ഇത് ആരും കാണാത്ത സ്ഥലങ്ങളിൽ ഇതൊക്കെ പിന്നെയും കൊണ്ടു വന്ന് ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എല്ലാരും വൽക്കരിക്കാനുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം
ഉം അത് നീ പറഞ്ഞ സത്യം പ്രായഭേദമാന്യേ എല്ലാ ആൾക്കാർക്കും ബോധവൽക്കണം ക്കരണം കൊടുക്കണം ചെറിയ കുട്ടികൾക്ക് മുതലത് കൊടുക്കണം കാരണം അവർക്ക് അവർക്ക് മനസിലാവുന്ന രീതിയിൽ അവർക്ക് എങ്ങനെയാണോ ആഹ് രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കണം അതുപോലെ ത ന്നെ വല്യ ആൾക്കാർക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ്സ് ശരിക്കും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ രീതിയിൽ ചെയ്യത്തൊള്ളൂ ഇല്ലെങ്കി ഇപ്പൊ നമ്മള് നോക്കുമ്പഴത്തേക്കും വല്യ ആൾക്കാരാണ് ഈ ഓരോ വേസ്റ്റ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളെന്നും പറഞ്ഞിട്ട് കൊണ്ടി ട്ടിട്ട് പോണത് അവര് ഇപ്പം മെയിനായിയിട്ടുള്ള ഏരിയേന്ന് കൊറച്ച് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ആരും ഇല്ലാന്ന് കണ്ടാ അവിടെ ഇട്ടിട്ട് അങ്ങ് പോവേ പക്ഷെ അതിന്റെ കുറച്ചും കൂടി ഇപ്പറത്തേക്ക് ആൾക്കാരുണ്ടായിരിക്കും ചെലപ്പോ ഈ സാധാരണ കുട്ടികളോ വല്യ ആൾക്കാരോക്കെ ഉപയോഗിക്ക ന്ന നടവഴി ആയിരിക്കും അതിലൊന്നും ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിലേ വെറും പ്ലാസ്റ്റിക് മാത്രല്ല ഈ കോഴി അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഒരു നടിനൊക്കെ മലിനമാക്കുന്നുണ്ട് ഇപ്പം ആൾക്കാാര്
അത് ശരിയാണ് ഇനി ഇപ്പം നല്ലൊരു ബോധവൽക്കരണം ക്ലാസൊക്കെ കൊടുക്കാണ്ട് ഇതിപ്പം റെഡി ആവുന്ന് തോന്നുന്നില്ല പിന്നെ ഇത് പെട്ടെന്ന് ഒരു പ്രോസസ് അല്ലല്ലോ കൊറേ നാള് ഇതിനുവേണ്ടിയിട്ട് എഫേർട്ടിട്ട് ഓരോരുത്തരെ ഒന്ന് ബോധവൽ വൽക്കരണ ക്ലാസ്സും അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ ചെലപ്പോ ഇത് മാറുവായിരിക്കും പിന്നെ പറയാൻ പറ്റത്തില്ല ആൾക്കാർ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമോന്ന് നമുക്ക് ഒരിക്കലും പറയത്തില്ലല്ലോ ഹലോ ഹലോ ഹലോ ഇനി ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടോ